ഹലോ കേൾക്കുന്നോ
ആഹ് ഇണ്ട് പറ ഉം
ജോലിക്കെ കൈ
എന്നട്ട് എന്താ പരിപാടി ഞാൻ ജോലി കഴിഞ്ഞിട്ടില്ല ഞാനിപ്പോ മോന ഫുഡ് കൊടുത്ത് ഓനൊരു ഭാഗത്ത് സെറ്റാക്കിയിരുത്തി ഇനിയിപ്പോ
ഓഹ്
പിന്നെ അല പിന്നെത് അലക്കിയത് മൊത്തം മോളന്ന് കൊണ്ടന്നിട്ടിട്ടുണ്ട് ഇനിയിപ്പ അതൊക്കെ ഒന്ന് മട ക്കിവച്ച് പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം അലമാരകളൊക്കൊന്ന് സെറ്റാക്കാനുണ്ട് രണ്ട് മൂന്ന് ദിവസായിട്ട് കുറച്ചവസായിട്ട് ഇങ്ങനെ ഓര തിരക്ക്ക്കൂടായിരുന്ന് അപ്പൊ പിന്നെ ഇത് മക്കള് സ് സ്കൂൾക്ക് പോണ സമയത്തെ മോള് സ്കൂള് പോണ സമയത്ത് തൊക്കെ അങ്ങട് വലിച്ചിടും
ഉം
പി മൊത്തംന്ന് ക്ലീനിങ്ങ ആ മോള് അങ്ങനെ പറഞ്ഞല് ആള് അതൊക്കെ ചെയ്യും പിന്നെ അത്പോലെ തന്നെ ഡ്രസ്സ്‌ കളഞ്ഞ് ശരിക്ക് മടക്കി വക്കുവൊക്കെ ചെയ്യുട്ടോ ഒതുക്കി നല്ല കറക്റ്റ് ആയിട്ട് വെക്കും അങ്ങനെയൊക്കെ ചെയ്യും.
ആഹ് കഴ.
ആഹ് ആഹ് പിന്നെ അങ്ങനെ. അപ്പൊ എനിക്ക് ഇന്നലെ കയ്യില്മേചെറുതായിട്ടൊന്ന് മുറിയായിരുന്നു അപ്പൊ. ആളന്നെ എനിക്ക് പാത്രം കഴികി തന്നു പക്ഷെ നമ്മള് ചെയ്യണ അത്ര ക്ലീൻ ആവൂല ആഹ് പത്ത് വയസ്സ്.
ഓഹ്.
നമ്മള് ചെയ്യണ അത്ര ക്ലീൻ ആഹ്‌ നമ്മൾ ചെയ്യുന്ന അത്ര ക്ലിനാവൂല എന്നാൽ പോലും നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും. നമ്മളൊന്നും കൂടി ചെലപ്പോ ഒലിമ്പി എടുക്കേണ്ടി വരും ആഹ് ആഹ് ആഹ് അ ആഹ് അത്ര അത് അതന്നെ. അപ്പൊ നമ്മൾ അതിനരു പ്രോത്സാഹനം കൊടുത്തഴിഞ്ഞാൽ പിന്നേം അവർ ചെയ്യും നേരമറിച്ച് നമ്മള അതിന അവരോട് ഇങ്ങനെ ആ അങ്ങനെയല്ല ഇങ്ങനെയന്ന് പറഞ് പറഞ്ഞഴിഞ്ഞാ പിന്നെ ചെലപ്പോ ഒന്നും ചെയ്തരൂല ഉഹ്.
കൈ മുറിഞ്ഞ മനസ്സിലാക്കി ചെയ്തല്ലോ അവക്ക്ന്നെന്നെ സഹായിക്കാൻ അറിയാം. കുഞ്ഞിലേന്നെ ഓരോന്ന്. പഠിപ്പിക്കുന്നത് നല്ലാണ്
ആഹ് ങ്ങനെ ചോയ്ക്കും ന്നും വന്ന് ചോയിച്ച് ഇങ്ങനെ എട. കൊക്കെ മ്മച്ചിക്ക് വേദന ഉണ്ടോ ഞാന് കഴ്കണോ ചോയിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ചെയ്തോളാന്ന് പറഞ്. ഇന്നലെ ഒട്ടും കയ്യിലുണ്ടായിരുന്നു. ഇപ്പൊ നാലാം ക്ലാസ്സില
ആഹ് കുഞ്ഞ് കണ്ടീനി ഒരാളുടെ രണ്ടേരല്ലേ.
ആ രണ്ടു പേര് ചെറുത് രണ്ടു വയസ്സായിട്ടേള്ളു.
ഓഹ് ഉം ഉം
ഇന്നിപ്പോ പിന്നെ. ഹസ്ബന്റിന്റെ ഏട്ടന്റെ ഏഹ് മോന്ണ്ട് ഇവിടെ. അപ്പൊ ആളെ കൂടെ ഒര്ങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ട് ഇപ്പൊ അവിടെ ആള് പിന്നെ. ന്ന് എ മ മൂത്തച്ചി പ്ല പ്ലസ് ടു പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പത്താം ക്ലാസ്സിൽന്ന് കല്യാണം കഴ്ച്കൊണ്ടന്നതാ ഇപ്പ ഇങ്ങന തുല്യതിന്റെ ഇതില് ക്ലാസ് ഇണ്ട് ആൾക്ക്. അപ്പൊന്ന് ഞായറാഴ്ചയാണ് അപ്പം മക്കക്ക് ലീവ് അല്ലേ. അപ്പൊ ഓരോവിട ആക്കി തന്നിട്ട് ഓള് ക്ലാസ്സിന് പോയി.
എന്ത് ക്ളാസ് പത്തഴിഞ്ഞ്.
പത്താം ക്ലാസ്സ് നമ്മള് പ്ലസ് ടു എഴുതാത്തോർക്ക് കൊറെ കാലം കഴിഞ്ഞ്. ശേഷം നമുക്ക് പഠിക്കണം എന്നൊരാഗ്രഹം തോന്നണെങ്കി നമ്മള പിന്നെ ഗവൺമെന്റിന്റെ പഞ്ചായത്തിന്റെ ഒക്കെ കീഴില്. നമുക്ക് ക്ലാസ് ഉണ്ടാവും ങ്ങനെ ഞായറാഴ്ചകളിൽ മാത്രം. നമ്മളഏതെങ്കിലും ഗവൺമെറ്കൂളിൽ വെച്ചിട്ടാക്കാരം ക്ലാസ്.
കോഴ്സ് എടുക്കാമോ അതോ അല്ലാതെ കോമൺ ആയിട്ടോ?
പ്ലസ്ടു ടെ സെയിം വാല്യൂ കിട്ടും.
ആണോ ഉം
അപ്പൊ അങ്ങനെയാണ് പത്താം ക്ലാസ് ല്ലാത്തോർക്ക് പത്താം ക്ലാസ് എഴുതിടുക്കാം. പ്ലസ് ടുവേണ്ടവർക്ക് പ്ലസ് ടു ഡിഗ്രി എല്ലാം കോഴ്സും കിട്ടുന്നുണ്ട് പ്പ അങ്ങനെ.
ഓഹ് ഓഹ് അ ഇത് ഇങ്ങനെ സയൻസ് ആണോ അതോ അല്ലാതെ ഇങ്ങനെ സെപറേഷൻ ഉണ്ടോ കൊമേഴ്സ്.
തണുപ്പോ ട്ത്ത്ക്ക്ണത്. കൊമേഴ്സ് കൊമേഴ്സൊ ഹുമാറ്റിസാണ് കൂടുതലായിട്ട് വര്ണത് തോന്ന്ണ് ണ്ട്. കിട്ട്ണത് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിട്ട് ആഹ്.
ഉം
അപ്പൊ അങ്ങനെ സുഖാണ് പിന്നെ ഈ ഞായറാഴ്ച മാത്രം പോയാ മതില്ലോ.
ആഹ്.
പ്പം ഒരു വർഷം പോണം ക്ലാസിന് ഇങ്ങനെ എന്നിട്ട് പിന്നെ ഏ ഒരാഴ്ചീൽ ഒരു ദിവസം പോയാ മതി
ഉം അപ്പൊ ഈ സിലബസ് മൊത്തം ഉണ്ടോ പ്ലസ് റ്റു ന്റെ.
പ്ലസ് റ്റുന്റെ ഉണ്ട് പക്ഷെ ഇതിന് സെപ്പറേറ്റ് ടെക്സ്റ്റ് ബുക്കാ തോന്ന്ണ് ണ്ട്ട്ടോ ഇന്ക്കറിയില്ല അയ്നെപ്പ റ്റി കൂടുതലായിട്ട് അറീല്ല പിന്നെ ഓള് പോണ് ണ്ട് ക്ലാസ് ന് അപ്പോ അതേപോൽത്തന്നേണ് അറിയാ ഒരു വർഷം പ്ലസ് വണ്ണും ഒരു വർഷം പ്ലസ് ടും പഠിക്കണം നമ്മൾ നോർമലായിട്ട് പോണ പോൽതന്നെ പഠിക്കണം
ഓഹ് ശരി ശരി
അഹ്
ഇപ്പൊ പഠിക്കാനൊന്നും തോന്ന്ണില്ലേ അത് പിന്നെ ഫാ കുടുംബം സമ്മതിക്കാത്തായിരി ക്ക്യും
ആഹ് അപ്പൊ തോ അല്ല സമ്മേയ്ക്കാത്ത്ച്ചഴ്ഞ്ഞാല് പ പത്താം ക്ലാസ്ന്ന് കല്യാണം കഴിഞ്ഞതേര്ന്ന് പത്താം ക്ലാസ്സ്‌ന്ന് കല്യണം കഴിഞ്ഞ് പ്ലസ് പ്ലസ് വൺന് ചേർത്തിര്ന്ന് പിന്നെ നമുക്ക്ന്ന്റഞ്ഞ തറവാട്ട്ന്ന് പഠിക്കാൻ പോണെങ്കില് നമ്മള് പോണിന്റെ മുന്നേ വീട്ട്ത്തെ എല്ലാ ജോലിം ചെയ്ത് ട്ട് വാണം പോവാന് അപ്പെയ്ക്ക് ആഹ് അയച്ചഴിഞ്ഞാല് ഇപ്പൊ ഞാനൊക്കെ കോളേജ് പോയിന്ന സമയത്ത്ന്ന് വെച്ച് കഴിഞ്ഞാല് നമുക് എട്ട് മണിയാകുമ്പേഴ്ക്ക്ന് അവിടെ എത്തണം അപ്പോഴേക്കിന് ഉച്ചയ്ക്ക്ള്ള ഫുഡ് രാവിലക്കത്തിന്ള്ള ഫുഡ് പിന്നെ അതുപോലെ തന്നെ അടിക്കല്, തൊടക്കല്, മുറ്റടിക്കല് എല്ലാം നമ്മള് തീർത്തിട്ട് വേണം പോവാന്
പ്പോ അതെന്താ അങ്ങനെ അന്നേരം അന്ന് ഉമ്മ
ഉം ഉമ്മാക്കൊരു പശുണ്ട് അയിന്റെ പൊറകെ നടക്കും വേറെതിനൊന്നും വരില്ല രാവിലെ തന്നെ ഓ അതിന്റെതാ പിന്നെ പാല് കറക്ക അതിന് പുല് ചെത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രേ നോക്കുള്ളൂ ഇതൊക്കെ വീട്ട്ത്തെ കാര്യങ്ങൾ മൊത്തം നമ്മള് മരുമക്കള് ഇൻക്കൊക്കെ സങ്കടം വന്നിര്ന്ന്ട്ടോ ഫസ്റ്റ്ക്കെ ഇൻക്കൊക്കെ ഇന്റെ വീട്ടില് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് സ്കൂൾള് പോ കോളേജ് പോകാൻ നേര ആവുമ്പേയ്ക്ക്ന് ഉമ്മ കൊണ്ടാ കഴിക്കാല്ലെ ഫുഡ് ചൂടാറിങ്ങാണ്ട് ചൂടാറ്റിങ്ങാണ്ട് കൊണ്ടന്ന് വെച്ചിട്ട്ണ്ടാവും
ണ് പറീണ് എഹ് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ കാര്യണോ പറഞ്ഞേ
ആഹ് ഹസ്ബൻന്റെ വീട്ട്ത്തെ കാര്യണിപ്പൊ പറീണത് ആഹ് അ പ്പൊ ഞമ്മ്ള് ഞമ്മള് ഇന്റെ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനേയ്ന്ന് വെച്ച് കഴിഞ്ഞാല് ഞമ്മള് കോളേജ് പോകാനാവുമ്പേ ത്തിന് ഇന്റെ ഉമ്മ പിന്നെ ഫുഡ് ചൂടാക്കി വെച്ചിട്ടുണ്ടാവും ഇനിക്ക് കഴിക്കാള്ളത് കൊണ്ടവാള്ള ഫുഡ് പാത്രത്തിലാക്കി വെച്ച്ട്ട്ണ്ടാവും അനിയന് അനിയന്മാര് പിന്നെ യൂണിഫോം തേച്ച് വെച്ചിട്ടുണ്ടാവും അങ്ങനേര്ന്ന് അങ്ങനത്തോട്ത്ത്ന്ന് നേരെ വന്നത് ഇങ്ങനത്തോട്ത്ത് ക്ക് നാല് മണിയാവുമ്പോ എണീക്കും രാവിലെ
ഏയ് അത് പ്ല അഹ് പ്ലസ് അഹ് പ്ലസ് ടു കഴിഞ്ഞ ടൈംമായിരുന്നോ അത്
ആഹ് പ്ലസ് ടു കഴിഞ്ഞട്ട് അന്ന് കോളേജില് ചേർന്ന സമയം
ഓഹ്
ഇന്ന്ട്ട് ഇവട്ന്നല്ലേ പഠിക്കാൻ പോണത് ഒക്കെ അങ്ങനെ ഹസ്ബൻഡിന്റെ വീട്ട്ന്ന് അപ്പൊ ഞാൻ പിന്നിം
ടൈമ് ഇണ്ടായിരുന്നോ
ട്ടാ വന്നിട്ട് എന്ത് പിന്നെ വ വ വന്നിട്ട് ഉച്ച രാത്രിക്കത്തിന് ഉച്ചക്ക് ഇണ്ടാക്കിയ ഫുഡ് പറ്റൂല്ല സപ്പറേറ്റ് ഇണ്ടാക്കണം വേറെണ്ടാക്കണം ചൂടുള്ളത് ഇങ്ങട്ട് വ വന്നിട്ട് വരുമ്പേഴ്ക്കിന് നമ്മള് അതുവരെ ഒര് കഴിച്ച പാത്രങ്ങള് മുഴുവൻ ഇണ്ടാവും അടെ കിച്ചൺല്
ആണോ
അതൊക്കെ ക്ലീൻ ചെയ്യണം ഇത് അടിക്കണം തൊടക്കണം വൃത്തിയാക്കണം പിന്നെ വീണ്ടും ഫുഡ് ഇണ്ടാക്കണം അപ്പെക്കിന് പ്രഗ്നന്റെയും ആയി പ്രഗ്നൻസിയും വെച്ചോണ്ട്- പിന്നീ കാട്ടിക്കൂട്ടൽ മുഴുവനും പിന്നേം പിന്നേം ഹസ് ആൾ- നമ്മള് കഷ്ടപ്പെ- അപ്പൊ പിന്നെ അ മൂത്തച്ചി നിർത്തി ഓളെ കൊണ്ട് കയ്യൂലാ പറങ്ങാണ്ട്
ഉം
ഇങ്ങനെ ഇതൊക്കെ പാടെ തീർത്തിട്ട് പോകലും വരലും ഒക്കൂകൂടെ എത്തണില്ലാന്ന്‌ എങ്ങാണ്ട് ഓള് പത്താംക്ലാസ് പ്ലസ്‌ വൺ നിർത്തി അപ്പ പിന്നെ പഠിച്ചിട്ടുണ്ടാവില്ല ഓഹ് ഇപ്പഴാണ് ഞങ്ങള് താമസം മാറിയത്
ഓഹ് ഓഹ് ശരി ശരി
ഉം
ഇപ്പൊ വേറെ സപ്രെറ്റായില്ലേ
ഇപ്പൊ സപ്രെറ്റായി ഞങ്ങള് വീടൊക്കെ വെച്ച്- മാറി ഒരുഒരു വർഷം ഒരു വർഷമായിട്ട് എള്ളുപ്പം മാറീട്ട്
ഓഹ് ശരി ശരി
പെട്ടെന്നൊന്നും നമ്മളെ കൊണ്ട് വീട് വെച്ച് മാറാനൊന്നും കഴിയില്ലല്ലൊ ഒരു വീടും സ്ഥലൊക്കെ- ഓഹ് കൂടെ-
ആഹ്
അത്ര ഫിനാൻഷ്യലി അത്ര മുന്തി നിക്ക- ഒരു പക്ഷെ ഫാമിലി ഒരു മീഡിയം ലെവലന്നെ പോണ ഫാമിലികളല്ലേ
ഉം ശരി ശരി എനിക്ക് ഇപ്പൊ തന്നെ ഇത്- ഇതിവിടെ നിന്നിട്ട് പോലും പറ്റുന്നില്ല അപ്പൊ അത് അതാ-
ഒക്കെ ശരിയാ ഒക്കെ ശരിയാ അതാ ഞാൻ പറഞ്ഞത് ജോലിയായിട്ട്- ട്ട് കല്ല്യാണം കഴിച്ചാ മതീന്ന് പറയ്ണത് നമുക്കൊരു ജോലിയിണ്ടങ്കില് നമുക്ക്- പൈസ ഇല്ലാഞ്ഞും ഒരു പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരാളെ- ഒരാളെ സാലറി കൊണ്ട് മാത്രം ഇപ്പം മുന്നോട്ട് പോവാന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ നമുക്ക് രണ്ട് പേർക്കും ജോലി- ഇപ്പഴത്തെ സാലറി-
ഓഹ് പറ്റില്ല
മുന്നോട്ട് പറ്റൂല
ഉം ഉം സാധനങ്ങൾക്കാണെ ദിവസ- ന്തോറും വില കൊറയല്ലെ കൂടി കൊണ്ടിരിക്കുന്നു
സാധ സാധനം എന്ന ആവശ്യ എല്ലാതും കൊറഞ്ഞ് കൊറഞ്ഞ് വരുവാണ്
ഉം അതെ അതെ അതെ
നമുക്ക് മറ്റേത് കൊടുക്കാണ്ട് അതൊക്കെ ഒരു റബ്ബറ് ഷീറ്റായി വെരണങ്കിൽ ആ ഷിറ്റ് വേണം മറ്റേത് വേണം മറിച്ചേത് വേണം കൊറേ സാധനങ്ങൾ വേണം അപ്പൊ അതൊ അതൊക്കെ വെല കൂടുംചെയ്യും ഷീറ്റിനാണ്ട് വെല കൂടുവോയില്ല
ഉം ആ ചിക്കനു ഇപ്പ വിലക്കുറവ്
ആഹ്
കൃഷിയുണ്ടോ റബ്ബറുണ്ടോ
ആ റബ്ബറ് എന്റെ വീട്ടിലിണ്ട് ഇവിടെ ഇക്കാന്റെ വീട്ടിലില്ല എന്റെ വീട്ടിലുണ്ട് പിന്നെ- റബ്ബറും അതു പോലെ- പിന്നെ കവുങ് അടക്ക തെങ്ങ് അങ്ങനത്തെയൊക്കെ ഇത്ണ്ട്
ഉം
പ്പതേങ്ങക്ക് അത്യാശം വെലണ്ട് ട്ടൊ
ണ്ടോ പിന്നെ മഴയാണ് പ്പൊ
ഇല്ല പ്പമഴ പോയി ഇപ്പങ്ങനെ ചെറ്തായിട്ട് വെയില്ണ്ട്
ഉം
ന്നട്ട് എക്സാമൾണ്ടാ പട്ത്തെങ്ങാനും ഞി
എക്സാം സെക്ക്ഷനെല്ലാം നടക്കൊ ഇനിപതിനേഴാം തിയ്യതിണ്ട് ബുക്ക് തൊറന്നില്ല ഇത് വരെ
ആഹ്
അതിനിപതിനേ പതിനാറാ തീയതി നോ ക്യാതി ബുക്കൊക്കെ തൊറക്ക്ന്നേ ഇങ്ങനെ തൊറ കൊള്ളു അല്ലാതെ ബു ക്ക് തൊറക്കലു
ആഹ് എൻക്യത് വേഗൺ ഞാന് തേഡിയറ് ലാസ്റ്റായപ്പക്കിന് ആഹ് സെക്കന്റിയർ ലാസ്റ്റായപക്ക്ന് പ്രഗ്നൻസി പിന്നെതെയത് തേഡിയർ ലാസ്റ്റായപ്പിക് നും താണ് എക്സാമും
അപ്പോ ആഹ് പ്രഗ്നൻസി വെച്ച് പോയാ
പോയി ആഹ് ഇല്ലേല ലീവ്ട്ത്തില്ല എക്സാം കഴിഞ് നാലാംത്തെ ദ്‌വസം പോയി പ്രസവിച്ചു ഉള്ളു പോയി റ്റദിവസം മിസ്സാക്കിറ്റില്ല
ആണോ
ഉം ന്നിട്ട് ഇതേപോലെ തന്നെ വൈവക്ക്ങ്ങനെ നിന്നപ്പോ പ്രൊജക്ട് ഞാചെയ്യ്ണില്ല റന്നെ കൊണ്ട് കയ്ണില്ല ഇവ്ട്ത്തെ വീട്ട്ത്തതും തൊക്കെ കൂടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ആഹ് സപ്പോർട്ടേര്ന്നു പിന്നെ ഏഴ് മാസായി കയ്ഞ്നമ്മള് നമ്മളെ വീട്ട്ക്ക് പോവൊല്ലോ ഹസ്ബൻഡിന്റെ വീട്ട്ന്ന് അങ്ങനെ കൊണ്ടോയി പിന്നെ അവടേർന്ന് അപ്പൊ പിന്നെ ആഹ് സമയത്തും ഇന്നോട് അവടെ നമ്മളെ വീട്ട്ലെത്തിയാ പിന്നെ നമ്മള ഷ്ടാണല്ലോ
ഓ
അപ്പൊ പിന്നെ തെപോലെം പ്രൊജക്ട് ചെയ്യ്ണില്ല പറഞ്ഞു ൻക്ക് ഭയങ്കര ടെൻഷനേര്ന്നു ഞ്ഞി ചെയ്താല് ശരിയാവോ ൻക്ക്ത് ഇര്ന്ന് ടൈപ്പിയ്യാൻള്ളെ ഒര് ത്ണ്ടായിര്ന്നില ങ്ങനെ വയറും വെച്ചോണ്ട് അപ്പോം ഫ്രൺ സൊക്കെ പർനു വ് പേ ന്ന ചെയ്യാണ്ടി ര്ക്കണ്ട പിന്നീ യൊറ്റക്കാവും ചെയ്യേണ്ടിവര്യ ന്നാ ഓകെട്ടൊ വിളിക്കാട്ടോ
ഓ ശെരി